ഹലോ ആ കേൾ ആ കേൾക്കുന്നുണ്ട്.
എന്താണ് വിശേഷം സുഖണോ?
ആ സുഖായിട്ട് പോണു.
മ് പെരുന്നാളൊക്കെ കഴിഞ്ഞോ. സുഖം തന്നെ.
എന്താ മ് മ് മ് ആ പെരുന്നാള് ഓ
വീട്ടിലാരൊക്കെ
ഹലോ ആ വീട്ടില് ഹസ് ഹസ്ബൻഡ് ണ്ട്ആ ഉവ്വ ഉവ്വ ഹസ് ഹസ്ബൻഡ് ഉണ്ട് കുട്ടി മോളുണ്ട് പേരക്കുട്ടിണ്ട് ഒക്കെയുണ്ട് ഉ
ഉം
പിന്നെ അവിടെ ആരൊക്കെയുണ്ട് കുട്ടിയാളുണ്ടോ
ആ രണ്ട് പേരുണ്ട് രണ്ട് പേരുണ്ട് ഒരു മോന് ഒരു ഒരു അഞ്ചിലോട്ടാണ് മോന് മോള് ഒന്നാം ക്ലാസ്സിലോട്ടാ
അതെ ആ ആഹ
സ്കൂളൊക്കെ തുറക്കാനായില്ലേ നാളെ മറ്റന്നാള്
ആ ഉവ ഉവ ഉവ ആ ആ ആ ആ ഉവ സ്കൂളൊക്കെ തൊറക്കാറായി ഇവിടെ അവന് ഒന്നില്ലായിട്ടുള്ളൂ മോനെ പേരക്കുട്ടി പിന്നെ എനിക്ക്‌ രണ്ട് പെൺ കുട്ടികളാ മൂത്ത മോള് ഇവിടില്ല അവര് മോള് അവര് പുറത്താണ് അവര് മക്കളായിട്ടെ രണ്ട് കുട്ടികളുണ്ട് ഉം പിന്നെ
പിന്നെന്താ കാലാവസ്ഥക്കെ മഴ ഉണ്ടോ
ആ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇടിയും മഴയും ആ
ഇന്നലെ ഇവിടെ മഴ ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മൂടൽ കണ്ട് മഴ
ആ ആ ഇവിടാ ഇല്ല അത് തന്നെ ഇവിടെ ഇവിടെ രാവിലെ മഴ പെയ്തിട്ടില്ല
ഉം ഉം
ഓ ഇന്നലെ നല്ല മഴയണ്ട് ഇന്ന് വെളിച്ചണ്ട് ചെറിയ വെയിലുണ്ട്
ഉം ഉം ഇവിടെ വെയിലും ഇല്ല മഴയുംല്ല അങ്ങനെരു കാലാവസ്ഥ
അതെ ആ ആഹ് ആ മങ്ങല് ഉണ്ടട്ടാ വെയിലുണ്ട് അപ്പത്തന്നെ ആ ഫുഡ് രാവിലത്തെ കഴിഞ്ഞ് രാവിലെ ചപ്പാത്തി കാറിയായിരുന്നു പിന്നെ ഉച്ചകല്ത്തെ ചോറ് റൈസ് കുക്കറിൽ വെച്ചുണ്ട് ഇനി
കറി എന്താണ്
കറി കറിണ്ട് ഇവിടെ കുറച്ച് മീൻ കറി ഒക്കെ ഇരിക്കുന്ന്ണ്ട് പിന്നെ ഇറച്ചിയൊക്കെ ഇണ്ട് വെക്കണോ വെക്കണ്ടെ ഇറച്ചി തന്നെല്ലേ തിന്നണ അ കാരണം അങ്ങനെ നിക്കാണ് വെക്കണോ വെക്കണ്ടന്ന് വച്ചിട്ട് ഉം
എന്താണ്
പിന്നെ ആ അല്ല കറി ഇരിക്കണ്ടന്ന് പറയനേ ഇനി വല്ലതും വെക്കണോ വെകണ്ടേന്നേ ചിന്തിക്കെണ് എറച്ചി തന്നെല്ലേ എപ്പോളും മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് ചെമ്മീൻ കറി വെച്ചതിരിക്കനുണ്ട് ചീര ഉപ്പേരിഇരിക്കണ്ട്
ഉം
ഇപ്പൊ വെച്ചതാ
ആഹ് ആഹ്
ഉം
ഞങ്ങള് ഇവിടെച്ചിട്ടുണ്ട് വീട്ടിൽ ഞാൻ എന്റെ വീട്ടിക്ക് വന്നതാ ഹസ്ബന്ഡന്റെ വീട്ടിൽ ന്നല്ലേ പെരുന്നാളൊക്കെയിട്ട് ഇട്ട് വീട്ടിക്ക് വന്നതാണ്. നാളെ രാവിലെ പോണം മോൾക്ക് മദ്രസ് നാളെ തുറക്കും.
ആഹ് ഇവിട തിങ്കളാഴ്ച തുറക്കുള്ളൂ തിങ്കളാഴ്ചല്ല ബുധനാഴ്ച.
ഉം
തൊറക്കല്ലു
ഉം ഇവിടെ പ്രവേശനോത്സവം ന്ന് പറഞ്ഞിട്ടെ ഒന്നാം ക്ലാസ്സില് ഫസ്റ്റ് ചേർക്കല്ലേ അപ്പൊ
ആഹ ഒന്നാം ക്ലാസ്സിൽ ഇവിടേതെ ഇവിടെതെ പ്രവേശനോത്സ വം തിങ്കളാഴ്ച.
ഉം ഉം
ഉ ഇവിട അങ്ങനെ.
വേറെന്താ വിശേഷക്കെ പുസ്തകൊക്കെ വാങ്ങിച്ചോ സ്കൂളിന്ന്. വാങ്ങട്ടിട്ടക്ക മോക്ക് അഡ്മിഷൻ എടുത്തപ്പോ ഉ അഡ്മിഷൻ എടുത്തപ്പോ ബേഗി വാങ്ങീനു. ബേഗ് കിട്ടിരുന്നു സ്കൂളന്ന് ഫ്രീയട്ട്.
അതെ അതെ ഇവിടെ ബാഗൊന്നുല്ല. ബുക്ക് കിട്ടിയിട്ടാ പിന്നെ നോട്ട് ബുക്കൊക്കെ നമ്മൾ വാങ്ങണം.
ഉം നോട്ട് ബുക്ക് വാങ്ങി ടെക്സ്റ്റ് ബുക്കും യൂനിഫോമോക്കെ കിട്ടിട്ടോ.
ഉം ഉം ആഹ് യൂണിഫോമും കിട്ടി ടെക്സ്റ്റ് ബുക്കും കിട്ടി ഫ്രീയായിട്ടേയ് പിന്നെ ബാഗൊക്കെ ണ്ട്വ്ടെ ബാഗ് ഏഹ് ബാഗും സാധനങ്ങളൊക്കെ ഒക്ക വാങ്ങിട്ടുണ്ട് എല്ലാണ്ട്.
ഉം
നോട്ട്ബുക്കും എല്ലാ സാ
ഉം ഉം ഉം വെക്കേഷല് യൊട്ക്കെലും പോയോ അട്ട ട്രിപ്പൊക്കെ പോയ?
എല്ലിന്ന് പറവണ തന്നെ ന്ന് വ്ടെ പോവാന്ന് വച്ചിട്ട് നിക്കെര്ന്നു സൂയിൽ പോവാന്ന് വെച്ച നിക്കുമ്പളാണ് അയൽപക്കത്തൊരു പരിപാടി അവിടുത്തെ അവരെ മോൻ്റെ പറയണ പെണ്ണിൻ്റെ വീട്ടിന്നെയ് ആൾക്കാാര് വേര്നത് അപ്പോ അങ്ങട്ട് പൂവാ ച്ചെല്ലാബറഞ്ഞിട്ടെ
ഉം
അങ്ങിട്ട് ന്ന് പോണം.
അതാരണം
ഞങ്ങള് ബീച്ചിലക്കെ
എടാ ഇങ്ങട് വാടാ മേത്തൊന്നും ഓഹ്
ബീച്ചിലൊന്ന് പോയിന്ന് പറെയ്
ആഹ് ഇന്ന് സൂയില് പോകണംന്ന് വച്ചോണ്ട് നിക്കര്ന്നു ഇത്തിരി അകലെണ് ന്നാലും പോണന്ന്ച്ചോണ്ട്. നിക്ക് തീർന്നോ.
ആഹ് ബീച്ചില് പോയിട്ട് നല്ല മഴ കാരണം. മക്കൾക്കൊന്നും എറങ്ങാൻ പറ്റീല.
ഉം അത് തന്നെ അആണ് ബീച്ചി പോകൻ മടി മഴ കാരണം.
ഇന്ന് ബ ഇന്ന് അവര് പാർക്കില് പോണംന്ന് പറഞ് നിക്ക്ണ്ട്. ഞാന് ഓൺലൈനില് ക്ലാസ്സ്ട്ക്ക്ണ്ട് ഇല്ല ബസില് കെറി പോണം കുറച്ച് ദൂരണ്ട്.
ആഹ് ആഹ് ആഹ്
പിന്നെ ഹസ്ബൻഡ് എവിടെയ?
അവര് ആന്ധ്രാപ്രദേശ ജോലിയ്യ്ണ് ആന്ധ്രാപ്രദേശിലാണ് അവ്ടെ ബേക്കറില
ആഹ് ആഹ്
അപ്പൊ അങ്ങനായിട്ട് അവടയാലും ഞങ്ങക്ക് വീട് വെച്ച്ണ് അതിന്റെ ആവ്സ്വാമിങ് ഒരു മാസം കൊണ്ടൊക്കെ ചെയ്യണമ്ന്ന് വിചാരിച്ച്ക്ക്ണ്ട്
ഉം ഉം
ഉം
പണിയൊക്കെ കഴിഞ്ഞ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞോ
ആഹ് കണി ബാ പെയ്ന്റടിക്കാണ്ട്
ആഹ് ആഹ് അതിപ്പോ അത്ര വെല്ല്യ പണിയല്ല ആഹ് ആഹ് കൊഴപ്പല്ല ബാക്കിയുള്ള ക്കെ കഴിഞ്ഞല്ലോ ഉം ഉം അല്ല വല്ല അല്ലാത്ത പണിയൊക്കെ കഴിഞ്ഞല്ലോ വീടായല്ലോ
ഉം ഉം അല്ല കോണിന്റെ ഇത് പിടുത്ത വെക്കൂല്ലേ കോണിക്ക് പിടുത്ത പിടുത്തം വെക്കാണ്ട് അതും ബ അതും കൂടി പ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ രണ്ടു പണി തന്നെ ഉള്ളൂ വീട് പണി പിന്നെ തീരൂലല്ലോ എന്തെങ്കിലും ആയിട്ട്ണ്ടാവും അവിടെ നിർത്തി വെക്ക
ഇവിടെ അതിന് മോളിൽ ഷീറ്റിടാനും ഹേഡ്രയി ഇവിടേം കൊറേ വൈകിട്ടൊക്കെയാണ് വെച്ചത്
ഉം വീട് പിന്നെ മാറി പാർത്താലേ പിന്നെ ബുദ്ധിമുട്ടാവും ഐ ചെയ്യൂലാന്ന് പറഞ്ഞിട്ടേ
അതന്നെ
അപ്പൊ ഞങ്ങള് അതും കൂടി വെച്ചിട്ടിരിക്കാന്ന് കരുതി കബോഡ് ഒരു റൂമില് വെച്ചിട്ട് ട്ടൊള്ളു നമ്മൾ സ്ഥിരമായിട്ട് വക്ക് ചെറിയ റൂമ വീട ട്ട മോകൾക്കൊന്നുല്ല വീടാണ്
ആ നെനക്കും ഓർക്കൂടി മുറി
എ
ചെറിയ വീടാണത് വർക്കൊന്നുംല്ല രണ്ട് റൂമാള്ളു
ആഹ് അ തി പിന്നെ ഒക്കെ റെഡിയാക്കാലോ ആ
ഉം ഉം
മറുത്ട് ക്ക്ട്ടോ
പിന്നെ എന്തക്കാണ് വിശേഷം ഇന്നലെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയോ ഇന്നല എന്തേനി ഭക്ഷണം ഇന്നലേ
പറയണ തന്നെ ഇന്നല്ലേ പ പത്തിരി പിന്നെ സ്പെഷ്യല് ബിരിയാണിയും ഇറച്ചി ച്ചോറൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അയിതിനോട് ഇതില്ല എറച്ചി നോട് എറച്ചി തിന്നുമ്പോ അതന്നെ പേടിയണ് കഴിക്ക
പണ്ട ഉം അതല്ല പണ്ടത്തെ പോലെ അല്ലല്ലോ ഏത് ടൈമിലും ങ്ങനെ സ്പെഷ്യൽ ണ്ടാക്കിട്ടാണല്ലോ
ആ അതെ അയ് വല്യരു ഇതൊന്നുംല്ല പ്പ സ്പെഷ്യൽ തന്നെല്ല
ഉം ഡ്രസും തന്നെ എന്തെങ്കിലും ഫംഗഷൻ വരുമ്പോളോക്കെ ഡ്രസ്സ് എടുക്കുവല്ലോ പെരുന്നാൾ യിട്ടു പ്രത്യേകത
അങ്ങനെ കല്യാണങ്ങളാ അങ്ങനെ ഫങ്ഷൻ വരുമ്പോ അങ്ങനെ ഡ്രസ്സ് എടുക്കൂല ഇവിടെ കുട്ടിക്ക് വന്നെടുക്കും മോൻ ണ്ടാവും എന്തായാലും ആ പുതിയതായിട്ട് എപ്പഴും ഉണ്ടാവും ആ സ ത് ഞങ്ങൾക്ക്ങ്ങനെ ഇട്ക്കാറില്ലേട്ടോ ഞാൻ ഒട്ടും ഇട്ക്കാറില്ല അങ്ങനെ
ഉം
അടിപ്പിക്കും ഏ രണ്ടുമൂന്നൊണ്ണൊക്കെ ഹയ്യാ പർദ്ദ ഞാൻ അങ്ങെനെ എടുക്കൂല്ല കാരന്ന് വെച്ചിട്ട്ണ്ടെങ്കില് അത്യാവശ്യം തരാള്ളൊക്കെ തന്നേണ്ല്ലോ അങ്ങനെ ഇട്ടൂണ്ട് പോവൊള്ളു ഓല്ലേ ഞാനിപ്പ പത്തിരുവത് വർഷായിട്ട് പയേ പർദ്ദന്നേണ് ഉപയോഗിക്കുന്നത് ഇരുവത്തൊന്ന് വർഷായി ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചാ ഇത്പ്പോ ഇരുവത്തൊന്ന് വർഷായി അന്ന് തുടങ്ങി ഞാൻ പർദ്ദേണ് ഉപയോഗിയ്ക്കാ
ഉം ഉം
അപ്പോ ആഹ് അല്ലേ സാരി ഒക്കെ ഉടുക്കുമ്പോ എല്ലാർക്ക് ബുദ്ധിമുട്ട് ആഹ് ആഹ്
ഉം ഞാനും കൂടുതലായിട്ട് ഡ്രസ്സൊന്നും വാങ്ങിക്കൂല
ആഹ് ഇവിടേം വാങ്ങിക്കൂല ഞാൻ എന്റെ മ ക്കളും അങ്ങനെ വാങ്ങിക്കൊന്നുല്ല വ ഞങ്ങള് അങ്ങനൊക്കെ വളരെ സൂക്ഷിപ്പില്ലാണ് ജീവിതം നമ്മ ആർബാടൊന്നുല്ല ഉം ഉം
ഉം
അങ്ങനെന്നുല്ല എന്റെ മൂത്ത മോളിപ്പോ ബെഹറേനിലാണ് ബ ആഹ് മൂത്ത മോള് ബെഹറേനിലാണ് ആഹ്
പൊതുവേ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ലാവിഷായിറ്റ് ജീവിക്കാണ്ട് പണ്ട ത്തെ കാലം പോലല്ലേ എനിക്ക് ഇഷ്ടല്ലട്ടോ എപ്പളും ഡ്രസ്സ്‌ എടുക്കണോന്നും
ആഹ് ഇവടെ എടുക്കൂലാ പിന്നെ അതേ മൂത്ത മോള് ഗൾഫിലാണ് അവര് ബെഹറേനിലാണ് അവരും എടുക്കൂല അങ്ങനെ ആവശ്യത്തിന് മാത്രം ആളെ ഭർത്താവും വളരെ സൂക്ഷിപ്പൊക്കെ ആയിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കാരണം അവര്ക്ക് അവടെ ജീവി ക്കാൻ പറ്റണത് ഇപ്പം അവളെ പ്രസവും കാര്യങ്ങളൊക്കെ അവള് ഇപ്പളേ പതിമൂന്ന് വയസ്സായ മോളിണ്ട് ഇപ്പതേ പ്രസവിച്ചിട്ട്ണ്ട് ഒരു വയസ്സായിട്ടില്ല മോന്
ഉം ഞാനും കയിഞ്ഞ പെരുന്നാളിന് എടുത്തതാ ഈ പെരുന്നാൾക്ക് ഡ്രസ്സ്‌ എടുത്തട്ടില്ല
ആഹ് അവള് ജോലിക്കും കൂടെയും പോണില്ല കൊറോണ കഴിഞ്ഞേ പിന്നേ ഇപ്പൊ അവന്റെ ഒരു ഇതുമ്മലവടെ നിന്നു പോണത് അവരെ സൂക്ഷിപ്പായ ജീവിതത്തുമ്മലാണേ അല്ലെങ്കി നിക്കാൻ പറ്റോ അവടെ മോളെ സ്കൂളും മദ്രസ മോളിപ്പ എട്ടിൽക്കായി ഈ എട്ട് വരെ അവടെ തന്നെ ആയിരുന്നു എൽ കെ ജി ഒടങ്ങി ഓക്കേ ഓക്കേ ഓ